ഹലോ
ഹലോ
കേക്കുന്നില്ലേ ഹലോ
ഓ
കേക്കുന്നില്ലേ
ഹലോ
ആഹ്
കേൾക്കണ്ടാ
ആഹ് ഇണ്ട്ണ്ട്‌
ഉം കൊറെ സമയായ്‌ അലോ അലോ എന്ന് ചൊല്ലണ്
ആഹ് ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ പോവാ
ഓ എന്ത് ഇത്ര ലെയ്റ്റ് ആയെ മം
ഉം ഫോൺ നോക്കിയോ ഒഓരിോരുത്തരെ എങ്ങനെ ഫ്രീ ആണോ ഫ്രീ ആണോന്ന് ചോദിച്ചു ഇരിക്കുന്നു എന്ത അറിയാം എന്തൊക്കോ ഇഷ്യൂ ഉണ്ടല്ലോ അല്ലെ ഗ്രൂപ്പില് ആഹ
അറ
ഉ ഫുഡ് കഴിച്ചോ
ആഹ ഫുഡ് കഴിച്ചു
ആഹ
ഞാൻ ഇപ്പൊ ക്ലാസ്ന്ന് വന്നേ ആഹ നല്ല മഴയുണ്ട് ഇപ് കുറഞ്ഞി
ആ ആ
എന്തായിന്ന്
പിന്നെ ഇത് ശെറുതായിട്ട് നല്ല മഴ പെയ്ത് ചോർന്പ്പോ
ആഹ ഇവിടെ നേരത്ത് നല്ല മഴ ഇപ്പൊ കൊറച്ച് പറഞ്ഞു രാവിലെ നല്ല വെയിലായി
ആഹ രാവിലെ എട എടക്ക് നല്ല വെയിലുണ്ട് പിന്നെ മഴ വെുണ്ട് അങ്ങനെ ഇടയിട്ട് മഴപൈ
ആഹ
പിന്ന ഇന്ന് ക്ലാസ് പോയില്ലേ ഞോ
ഉം ക്ലാസ്സിൽ പോയി ഇപ്പം വന്നത് നാണ്. പള്ള വേദന എടുത്തിട്ട് വന്നു
ഉ പനിയ ഉന്തതല്ലേ മിനിയാന്ന് പറഞ്ഞനെ
ഏ
ഏഹ
എന്ത്
കേൾക്കില്ലല്ലോ സൗണ്ട് കുറവാണല്ലോ
ഹല്ലോ
ആഹ അപ്പയിക്കണ്ട്
പല് വേദനയായിട്ട് വന്നത് ഹലോ
ഇള്ളയാ
കേക്ക് മില്ല
ആഹ കേൾക്കണ്ട് മെല്ലേ കേക്കുന്നുള്ളൂ സൗണ്ടല്ല.
അത ഞാനപ്പോ റേഞ്ചിന്റെ ഇഷ്യുന്ന് തോന്നുന്നു.
ആഹ് അതുകൊണ്ടായി മഴ പെയ്തിട്ടെ ഇരിക്കും
ഉം അതെ ക്കെ ഇന്ന് ക്ലാസിനായിപ്പ പല്ല്‌വേന എടുത്തിട്ട് വന്നു ഞി
ആഹ്
ഉ നക്ക ഇപ്പൊ ഫുഡല്ലാം കഴിച്ച കൂടെക്കെ എടക്കന്ന്
ആഹ്
ഉ ഇപ്പൊ പല്ലതന പോയി.
ഏഹ പോയോ
നല്ലത അതിനനി രാവിലെ ഒരു പതിനന്ന് മണിക്ക് വേൻ തുടങ്ങി നപ്പോൾ ഒരു മണിയാവകുമ്പോൾരക്കും കേൾക്കുകും
ചെടി ഗുളിക കയച്ചോ
ഇല്ല ഗുളികക്ക് കഴിച്ചിട്ട്ക്ക ഇണ്ടാവല ഇല്ല പെട്ടെന്ന് വന്നന്ന്
ആഹ് ആഹ്
ഉ ഡോക്ടറിന്റെ അടുത്ത പോണണം റൂട്ട് കാനൽ ചെയ്യേണ്ടന്ന്
ആഹ്
അ ഞാൻ അന്ന് പോയിനി എന്നിട്ട് ചെയ്യാൻ നോക്കുമ്പോ അവക്ക് മെഡിസിൻ തന്നിട്ടുണ്ടേനി വേദന പോവാൻ എന്നാലല്ലേ ചെയ്യങ്ങയിഞ്ഞിട്ട് മെഡിസിനല്ലാം കഴിച്ചിട്ട് പിന്നെ പോയാ ന്നട്ട് - നല്ല വേദന അവർ ചെയ്യുമ്പോ
ആഹ്
ഇന്നട് ഞാൻ വെട്ടിട്ട് അവർ തരിപ്പിച്ചിട്ട വേദനെന്നെ പിന്നെ ഞാ അങ്ങോട്ടേക്ക് പോയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു ആ റൂട്ടക്കാനാല് ചെയ്യുന്നില്ല ഇനി ചെയ്യണം വേദന ഇനി എങ്ങനെലും സയിക്കാം ഒരിക്ക ചെയ്ത
ഏഹ അത അതെ
ഉം
ങ്ങളെന്താ വെർ എന്തേം പണിയുണ്ടാ- വീട്ടിലേന്ന്യാ
ആഹ് ഞൻ വീട്ടിലാന്നെ
ഉ എന്തെയുന്നു മക്കള് എന്തെയ്യുന്നു
മക്കളൊക്കെ പഠിക്കാണ്
വോ അതെയോ
ഉം
ആഹ പിന്നെ ശയം
ഏഹ
ഹലോ
ണ്ടാവോ
ആ അവരെല്ലാം എന്ത് ചെയ്യുന്ന്
പഠിക്കാണ്
എത്രേല്
ഒരാള് ഡിഗ്രിയാണ് രണ്ടാമത്തെ ആള് പ്ലസ് വൺ -
ആ അവിടെത്തന്ന്യാ
ഉം മൂത്താള് ഗുരുവായൂര്
ഗുരുവായൂരാ
ആഹ
ആഹ
ആ
വേറെന്ത്
വേറെന്താ വീട്ടിലെല്ലാരുല്ലേ ആ ഇവ്ടെ നല്ല മഴപ്പൊ പെയ്ത് ചോർന്ന് -
ആഹ ആ
പിന്നെ നാളെ ക്ലാസ്സില്ലേ
ആ ആ നാളെ ക്ലാസ്സുണ്ട്
ആഹ എത്ര ഇയറാ എത്രാമത്തെ ഇതാ
ഞാന് പ്ലസ് ടു
പ്ലസ് ടു ആ പ്ലസ് ടു അല്ലേ ഞാ വിചാരിച്ച് ഡിഗ്രിയാന്ന്
പ്ലസ്റ്റ് ടുവാ
ആ ഏതാ സബ്ജക്ട് ഏതേനി കോമേഴ്‌സാ
ഉം അവ കൊമേഴ്സായോട് പേടിക്കണ്ട സയൻസെറ്റ ആണേല് ആ ഭയങ്കര ട്ടഫാന്ന് പറയുന്നുണ്ടായി എല്ലാരും അന്റെ ഫ്രണ്ടെല്ലോണ്ട്
ആഹ ശരി
ഉം ഞാൻ സയൻസിന്ന് മാറിയതാ
ഏഹ്
ആഹ് ഭയങ്കര ചൂട് ഒരു ഈ റൂമിലിവിടെ ഫാന് അട്ച്ച് പോയിട്ടുണ്ട്
അയ് ശരി മഴ പെയ്തിട്ടും ചൂടാ
അല്ല ഈ റൂ ഒരു റൂമില് ചൂടാ ഞാ ഇപ്പറം മാറി
ആഹ് ആഹ്
പ്പോ ഈ റൂമില് അങ്ങനെ ആള് കേറലില്ല
അയ്ശരി അഹ്
ആഹ് ഇവിടെ എ സിയൂണ്ട് ഫാനൂണ്ട് പക്ഷെ മിഞ്ഞാന്ന് ഒരു സ്വിച്ച് ഇടുമ്പോ അങ്ങനെ തീ വന്നിനി
ആഹ്
ന്നട്ട് ഫുള്അടിച്ച് ഒരു റൂമ്ത്തെ ഫുള് എല്ലും പോയി കറണ്ട് ആവുന്നേ ഇല്ല
ആഹ് വയറെന്തോ ഇതായിണ്ടാവും
ച്ച് മിഞ്ഞാന്ന് ആളെ വിളിച്ചിനി അവർക്കായിട്ടില്ല അവർ പറഞ്ഞു നിങ്ങ വേറാളെ കൂട്ടിക്കോന്ന്
ആഹ്
ഉം കാരണം ഇത് പഴയ വീടാന്ന് മയ്ത് ആഹ് ഇത് മഴ പെയ്താ അപ്രേ ഇപ്ര എല്ലാം ചോരും
ഉം
ഉം ഇങ്ങളങ്ങനെയാ പുതിയ വീടാ ആഹ് ഉം
പിന്നെ വീട്ടിലാരൊക്കെയ്ള്ളേ?
വീട്ടിൽ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഇത്താത്തിണ്ട് ക്കാക്കെ ഇണ്ട് അനിയന്ണ്ട്
എല്ലാരുംണ്ട്ല്ലേ
ഉം രണ്ടാള് വർക്ക് ചെയ്യുന്നയാ
ആഹ് ആഹ്
ഉം ഇപ്പൊ ഞാനും ഉമ്മീം ഇത്താതേം ഒള്ളൂ ബാക്കി എല്ലാവാരും വർക്ക് ചെയ്യന്ന്
ന്ന ആഹ് ശരി
ഉം ഇങ്ങളെ വീട്ടിലോ ആരെല്ലാം ഉണ്ട്
ഇവിടെ ഇവിടെ നാല് മക്കള് ഹസ്ബൻഡ് ഉമ്മ ഞാന്
ആഹ്
ഉം
ഇപ്പ ആരുണ്ടാവൂലല്ലേ ഇപ്പൊ നിങ്ങീം ഉമ്മ ആയിരിക്കോലോ ഇണ്ടാവല്
ആഹ് അല്ല രണ്ടാമത്തെ ആളുണ്ട്
ആഹ് അതെന്തയ്യുന്ന്
പ്ലസ് വൺ ആണ് ക്ലാസ്സ്‌ തൊട
ആഹ് ആഹ് ക്ലാസ്സ് തൊടങ്ങണത്രേ ഉം ഇന്ന് ഇന്നഡ്മിഷൻ ഇതാറ്റല്ലേ
ആഹ് ഇന്ന് അഡ്മിഷൻ ഇട്ത്ത് വന്നതാ
ആഹ് എന്തേ ഇട്ത്തോന്
സയൻസാ
ആഹ്
മൂത്താളും സയൻസ്സന്നേയ്ന്ന്.
ഏഹ്
മൂത്താളും സയൻസ് തന്നെ അയിന് ന്ന് പറ്യാ
മൂത്താള് പറയുമ്പോ ഇവൻ സയൻസ് തന്നേ എടുത്തേ സയൻസിനെപ്പറ്റി എന്താ അഭിപ്രായം
ടൈം ആയിനൊ
ഏ
ടൈം ആയോ
ആയ
നോക്കി ഞാൻ നോക്കില്ല
ഇല്ലല്ലാ ആയിട്ടിലല്ല
ഇതില് കാണിക്കോ ടൈമ്
ആഹ് ഇപ്പ എട്ട് കണ്ടാ
ആ എട്ടേ പോയിന്റ് അഞ്ച്
ആഹ്.
ആഹ്, ആഹ്
ഹ് പത്താവണം. മൻസിലായാ ഹലോ? ഹലോ.
ഹലോ?
ആഹ് അഅ് പത്തായാലേ ഇതാവും.
ആ ആ
ഉം സിൻമയൊന്നും കാണലില്ല്യേ?
ഏയ് അങ്ങനൊന്നുല്ല്യ.
ഔ, അതൊന്നുല്ല്യ ല്ലേ
ഉം. യികാണോ?
ആഹ്, അമ്മകാണും. ഇവിടെ ടി വി എല്ലുണ്ട്.
ആഹ്, ഇവടിം ടിവി ഒക്കെണ്ട്.
അങ്ങനെ കാണൂലാ. കാണാ ടൈ മൊന്നും കിട്ടലില്ല പ്പൊഅങ്ങനെ.
ആഹ്, അഅ് ശെരി.
ക്ലാസ് കയിഞ്ഞാതെന്നെ അഞ്ചു മണിയാവും വീട്ട്‌ലെത്താന്.
ആഹ് ആഹ്, കൊറേ പോവാൻണ്ടോ ക്ലാസ്സ്ന്.
ഇല്ല്യ. അട്ത്തെന്ന്യാ. അമ്മക്ക്ള്ള ഈവനിങ്ങ് ക്ലാസ്സുണ്ട്.
ആഹ് ശെരി, ആഹ് പ്രശ്
പ്ലസ് ടു ആഹ്, പ്പൊ നാലേ മുക്കാലെരെ മക്ക് ക്ലാസ്സ്.
ആഹ്, ആഹ്, ആഹ്
പിന്നെ ആട്ന്ന് കൊർച്ചേരം ബസ്റ്റോപ്പില്ന്ന് അങ്ങനെ ബസ്സേറി വന്നാല് ടൈമായ അഞ്ച് അഞ്ചേപത്തെല്ലാവ്മ്പോ വ്ടെത്തു
അയ്ശെരി, പിന്നെ ടൈമില്ല്യല്ലോ.
ഉം, പിന്നെ വീട്ടിലെത്ത്യാതന്നെ കുളിച്ച് നിസ്കേര്ച്ച് പിന്നെ ആയില്ലേ. ടൈമായി. ആഹ്, പിന്നെ കൊർച്ച്സമയ ഫോൺ നോക്കി പിന്നെ പഠിക്കാനിരിക്കണം.
ആഹ്.
പിന്നെ ഫുഡെയ്ക്കണം, അങ്ങനെങ്ങനെ പ്പൊ കൊർച്ച് ടൈമ് ഇതിപ്പൊ കളിയെല്ലേ.
അം
കളി കാണ്ല്ണ്ടാ?
ഏഹ്. ഹലോ?
ട്രിപ്പില് ഹലോ
കേക്ക്ന്നില്ല്യേ?
ഓഹ്, കേക്ക്ണ്ട് ആഹ്, ഓക്കെ.